ഹലോ
ആഹ് കേൾക്ണില്ലേ
ആഹ് കേൾക്കാം
എന്തൊക്കെണ്ട് വിശേഷങ്ങള്
ആഹ് ന്നട്ട് പിന്നെ ഉം ഹസ്ബൻഡ് ഇവിടെല്ലേ
ആഹ് ഭർത്താവ് നാട്ടിലുള്ള ആളെന്നെണ്
ആ ഹ
അവർക്ക് ഇവിടെ നാട്ടില് കച്ചവടാണ്
സ്വന്തായിട്ട് കട ഉം എന്താ പച്ചക്കറിയോ
അല്ല ഓൽക്ക് ഈ വണ്ടിന്റെ സ്പെയർ പാർട്സ് ണ്ടാവൂല്ലേ
ആഹ അയിൻ്റെ കടേ
ആഹ്
അഹ് ശരി അടുത്തന്നെയാണോ
ആഹ് വീടിന്റെ അടുത്തന്നെയാണ്
ആഹ് അഹ്പ്പൊ എങ്ങനെകച്ചവടൊക്കെണ്ടോ
കച്ചോടൊക്കെ ഇപ്പൊ കുറവാണ് കാരണം ഇപ്പൊക്കെ മറ്റേ ഏഹ് എല ട്രിക്കിന്റെ അങ്ങനത്തൊക്കെ വണ്ടികളാണ് ഇറങ്ങുന്നത് അപ്പൊ അയിന് ങ്ങനെ ബോൾട്ടിന്റെ തിന്റെന്നും ആവശ്യങ്ങൾ വരില്ലല്ലോ
ആഹ്
ആഹ് അപ്പൊ പിന്നെ പൊതുവേ ഒരു ഡിം ആയി വരുണണ്ട്
ആഹ് ആഹ് ഇപ്പൊ അധികം ഇപ്പൊ എല്ലാരും അധികം ആൾക്കാരും ഇപ്പോ കരന്റിന്റെ ഇതാക്കി കാറും തൊക്കെ
ആഹ് അപ്പൊ മിക്കവാറും ആൾക്കാരെ കയ്യില് അതന്നെയാണ്
അഹ് എന്റെ എളയച്ഛനും പഹ്‌ ടുത്ത് പിന്നെ അവര് ദിവസം ഇത് ഓടുമ്പോേ ഡീസൽ മൊതലാവണില്ലന്ന് പറഞ്ങ്ങാണ്ട്
അഹ് മറ്റേത് ചാർജ് ചെയ്താ മതിയല്ലോ
ആഹ് കൊർച്ചക്കെ ഓടുന്ന ആൾക്കാരാണെ കൊഴപ്പല്ല ഇത് നല്ല ഓട്ട ണ്ടാവേ അപ്പൊ പിന്നെ ഉം മൊതലാവൂല തനെ അൻട്ട് ങ്ങനെ ഒന്നിച്ച് പിന്നെ കാറ് എടുത്ത് അയിന് ശേഷം പിന്നെ കൊറെ ലാഭാണ്ന്ന് പറയണ്ട് മറ്റ് എത്ര രൂപയാരുന്നു ഡീസലിന് അടിച്ചിരുന്നേന്ന് അറിയോ ഡീസലിന് എത് എത്ര അടിച്ചാലുണ്ട് കാണൂലല്ലോ ഉം അപ്പ നല്ല ലാഭാ ആ ഈ കറണ്ട് ബില്ല് അയിന്റെ നാലെരട്ടി പോലും വെര് ലാഭാണ്ന്ന് കറന്റ് പിന്നെ പെട്രോൾ ഡീസൽ എടുക്കടീന്റെ എത്രോ ഇതായി ഇതൊക്കെ ഇതിന് മുമ്പേ വെരണ്ടതേനൂന്ന് ഒക്കെ പറയുണ്ടായിരുന്നു
ആഹ് അതന്നെ
ഉം പിന്നെ ഓരോന്നിനും ഓരോ സമയ ഇണ്ടല്ലോ
ഉം
ഉം
എന്ത് ചെയ്യും
ഏഹ്
മക്കളൊക്കെ എന്ത് ചെയ്യണ് ചോയിക്കാ
മോന് എട്ടാം ക്ലാസ്സില് മോൻ എട്ടാം ക്ലാസ്സില് ഉം
ആഹ്
ചെറുത് രണ്ട് രണ്ട് വയസ്സ് രണ്ടര വയസ്സ് ആയിട്ടേള്ളൂ അപ്പൊ ഒറക്കി കെടത്തിയാ ഉം ഒറക്കി കെടുത്തിയതാ
എന്റെ ചെറുത് പിന്നെ അംഗനവാടീല് പറഞ്ഞയക്കണ്ട് ഇപ്രാവശ്യം അല്ല സ്കൂളിൽ ചേർത്തിക്കണ് ഇപ്രാവശ്യം
ഉം ഏഹ് എൽ കെ ജില്ലേ
ആഹ് എൽ കെ ജി ചേർത്ത്ക്കണ്‌ അവൻക്കാണ് പനി ഇള്ളത്
പനിയാണോ
ആഹ് ഈ മഴ ഇങ്ങനെ നിക്കല്ലേ
ആഹ് ആഹ്
ആഹ് ആഹ് സ്കൂളിന്ന് മഴച്ചാറല് കൊള്ളെ അങ്ങനെ എന്തേലും ചെയ്തോന്ന് അറിയില്ല ഇപ്പ ആൾക്ക് പനിയുണ്ട് കഫക്കെട്ട് ഇന്റേതുണ്ടേ അതാണ് ഏറെ അത് കഫക്കെട്ടിന്റെ ഇത് വിടാതെ പനി മാറൂലാ ഇപ്പൊ എത്ര മരുന്ന് കൊടുത്തിട്ടും കാര്യല്ലാ
ഉം ഉം അത് പിന്നെ ഈ വയറൽ പനി പിന്നെ ക്ലാസ്സ്ന്നൊക്കെ എല്ലതും കിട്ടും ചെയ്യും ഇപ്പോ കുട്ടികൾക്ക് ഒരാൾക്ക് വന്നാ മതിയല്ലോ
അപ്പൊ അയിന്റെ ഒരു ഇതാണ് കാലാവസ്ഥ ആണല്ലോ ഇപ്പ എല്ലാര്ക്കും ഇങ്ങനെ ഒരു പനി വരുന്നേ
ഉം
ഞങ്ങള് പിന്നെ ഒരു പാടത്തിന്റെ ഏരിയയാണ് അപ്പൊ ഞങ്ങക്ക് നല്ല കാറ്റും ഇതുണ്ടാവും ഫ്രണ്ടില് ഫുള്ള് പാടാണ് അപ്പൊ അയിന്റെ ഒരു ഉം അതാ ഞാൻ പറഞ്ഞത് ഫാനൊക്കെ ഇടന്ന വേണ്ട ആവശ്യല്ല ഡ്രസ്സ് ഒണങ്ങാനും വേണ്ടീറ്റ് എപ്പളെങ്കിലും ഫാൻ ഇട്ട് വെക്കും വേണം
ഉം ഉം ഇബടെ അതാ ഇപ്പൊ ഇന്നേരത്താ അതാ വെയില് ചെറുതായിട്ട് വെരുന്ന് ഇത്രയും നേരം ഇല്ലാതെ ഇനിപ് ആഹ് അത് ആ വെയിലിനാണെങ്കി ചൂടും ഇണ്ടാവില്ലല്ലോ പിന്നെ ഇപ്പോ നമ്മള് ഈ നേരത്ത് ഇന്നിപ്പം ഡ്രസ്സ് മോളില് കൊണ്ടട്ടിട്ടും കാര്യല്ല എന്നിട്ട് പിന്നെ ഉമ്മ ഇവിടെ ആത്തനെ വിരിച്ചിട്ട് ഇനിപ്പോ എനിക്ക് അങ്ങട്ടും ഇങ്ങട്ടും നടക്കാൻ വയ്യാന്നും പറഞ്ഞാണ്ട് അല്ലെ നമ്മള് കൊണ്ടിട്ടാ പിന്നെ അതിനായിട്ട് മെൻക്കെട്ട് നിൽക്കണല്ലോ
നിങ്ങളങ്ങനെ ഭർത്താവിന്റെ ഇമ്മാണോ അതോ നിങ്ങളമ്മേ
അല്ലെ ഞാൻ ഇപ്പോ എന്റെ വീട്ടിലാണുള്ളത്
ആയിശെരി
മ്മ്
ആഹ്
ആഹ് ആഹ് അവിടെ ഇമ്മേം വാപ്പേക്കൊണ്ട്
ചെറിയ കുട്ടിയായതോണ്ടാവും ലെ
ആഹ് ഞാൻ അതികോം എന്നിട്ട് ഇവിടെ നിക്കലിപ്പോ
ഉം മറ്റെ അത് അവരെ കാര്യവും വീട്ടിത്തെ കാര്യം കൂടി ഒന്നിച്ച് കൊണ്ടോവാൻ ബുദ്ധിമുട്
ആഹ് ഇക്കാക്കും കൊഴപ്പില്ല്യ മറ്റേ ആൾക്കാർക്ക് ബുദ്ധിമുട് ട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യം പിന്നെ അവിടെ ഇമ്മ നോക്കിക്കോള്
ആഹ് ആള് ഇവിടെ ഉള്ള ആളല്ല
ആഹ് ഇവിടെണ്ട്
ഏഹ്
ഉം ആഴ്ചക്ക് ഇങ്ങോട്ട് വരും ഉം കുറച്ച് ദൂരം ഉണ്ടേ അപ്പൊ പിന്നെ ഉം എപ്പോഴും വന്ന് പോക്ക് നടക്കൂല മൂത്ത മോനിന്നിട്ട് ഇവിടെയ നിക്കല് ഇവിടെ ഞാനൊരാളെ ഉള്ളെ
ആഹ് അപ്പൊ പിന്നെ ഉമ്മാക്ക് തുണക്ക് നിർത്തി കൊടുക്കണാവൂല്ലേ
ആഹ് ഓനെ അപ്പോ ഇവിടെ സ്കൂളിൽ ചേർത്തിയതാണ്
എല്ലായിടത്തും ഇപ്പൊ അതന്നെ അവസ്ഥ എന്റെ വീട്ടിലും അങ്ങനെ പിന്നെ ഞങ്ങള് മൂന്ന് പെൺകുട്ടികളുണ്ട് മൂന്നാളും കല്യാണം കഴിച്ച് പോയാല് പിന്നെ ഇമ്മേം ഉപ്പേം ഒറ്റക്കന്നെയായി ആരെങ്കിലും പേരകുട്ടികൾ ആരെങ്കിലൊക്കെ ആയിട്ട് മാറ്റി മാറ്റി നിർത്തി കൊടുക്കണം
ആഹ് ആ ആങ്ങള ആരുല്ല
ആങ്ങള ഒരാളുണ്ട് പക്ഷെ ഓന്റെ കല്യാണം ഇപ്പങ്ങട്ട് കഴിഞ്ഞിട്ടുള്ളു അവന് ഡോക്ടർ ആണ്
അത് ശരി ബി ഡി എസോ
ആഹ് അപ്പൊ ഓളും ആഹ് ഓളും അത് പഠിച്ചുകൊണ്ടിരിക് ക്കാണ് കഴിഞ്ഞിട്ടില്ല അവളത് ഇനി ഒരു മൂന്ന് മാസമായിട്ടുണ്ട് അപ്പൊ അവള് ഹോസ്റ്റലിലാണേക്കാരം പേരിന് കല്യാണം കഴിഞ്ഞ തന്നെള്ളൂ ആളെ വീട് ട്ടി ലുണ്ടാവില്ല
ആഹ് ആഹ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കാറെടുത്ത് അവർഡ എളച്ചന്ന് അറില്ലേ അവന് ബി ഡി എസ് സ് കഴിഞ്ഞ് എം ഡി എസ് കഴിഞ്ഞങ്ങാണ്ട് ഇതാക്കുവാണ്
അതെ ഇവനും അങ്ങനെ തന്നെ ഇപ്പൊ മറ്റേ നമ്മള ഈ റൂട്ട് കനാലിന്റെ ഇതൊക്കെ ഉം അതിന്റെ സ്പെഷ്യലായിട്ട് ഓൻ ഏതായാലും ജോലി ചെയ്യല് തുടങ്ങീക്ക്ണ് മറ്റവളത് പഠപ്പ് കഴിഞ്ഞ് തുടങ്ങണുള്ളൂ
ഓള് ഡോക്ടർ തന്നെ ആവാനാണോ പഠിക്കുന്നെ
ആഹ് എല്ലാരും രണ്ടാളും പല്ലീന്നെന്നെ എടുത്തക്കണത്
അത് ശരി എന്റെ ഇളച്ചി പിന്നെ ഇതാണ് പീഡിയട്രിഷ്യന കുട്ടികളെ ഡോക്ടറാ അവളിപ്പോ ഒരു കൊല്ലവായിട്ട് ജോയിൻ ആയിട്ട് കോഴ്സ് കഴിഞ്ഞ്ങ്ങാണ്ടേ
ഏതായാലും ഇപ്പോ പല്ലിന്ന് നല്ല ഇതാളാ ഏത് കുട്ടിക്കും ചെറുപ്പത്തിലേ പല്ല് കേടുവന്നിട്ടാ
ആഹ് അത് ഇപ്പോഴത്തെ ഈ മിഠായി തീറ്റയും ചോക്ലേറ്റ് തീറ്റയുക്കെ കൂടുതലല്ലേ തൈര്യല്ലേല്ലോ
ന്റെ മൂത്ത മോനുണ്ട് ഇതേമാരി സ്കൂള്ല് വീണതാണ് മുന്നില് രണ്ട് വല്ല്യ പല്ലുണ്ടാവുമല്ലോ
ആഹ്
തൊന്ന് വന്ന പല്ല് പൊട്ടിക്ക്
അള്ളാ
എന്നിട്ട് അതിന് അതേ പല്ലിന്റെ ആകൃതിയിൽ എന്തൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചൊടുത്ത്
ഓഹ് അത് ശരി ആ പിന്നെ വെരൂല്ലല്ലോ ആ ഉള്ളില് ആഹ് ഉള്ളിലുള്ള പല്ലൊക്കെയാണന്നുണ്ടെ പിന്നെ പോട്ടെ വെക്കാരുന്നു ഇത് ഫ്രണ്ടിൽ തന്നെ ആവുമ്പോ നമ്മക്കൊരു ബോറുവാണ്
ചെയ്തൊടുത്തതാണ് പക്ഷെ ഈ കുട്ടികളായ കാരണോല്ക്ക് എത്ര ഒരു പ്രായം കൊണ്ട് വേരിന്റെ വളർച്ചക്കെതാവുള്ളൂലാ അ പ്പൊ അത് കഴിഞ്ഞെൻ്റേഷം മറ്റേ റൂട്ട് കനാലൊക്കെ ചെയ്ത് ടോപ്പിടെ വേറെ പല്ല് വെച്ച് വെച്ചൊടുക്ക അങ്ങനെന്തെലും ചെയ്യണം ഇപ്പ ഇങ്ങനെ ആൾക്കാര് കാണുമ്പോ ആഹ് ഫ്രണ്ടിലിങ്ങനെ ഒരു ഓട്ടമാതിരി കാണുവല്ലോ അപ്പൊ അത് കാണാതിരിക്കാനും വേണ്ടീട്ട് എന്തോ ചെയ്ത്ച്ചെടുത്താണ് ഞാൻ പറയ മാമമ്മാര് അങ്ങനെ ഒണ്ടായതുകൊണ്ട് അങ്ങത്തെ അഡജസ്റ്റ്മെന്റിലൊക്കെ പോവാ
പിന്നെ അനിയന എന്നിട്ട് പിന്നെ ജോലി കേറിട്ട് കൊറച്ചായോ
ആഹ് ഓ ഒരു കൊല്ലായി തൊടങ്ങാണ്
ഓഹ്
അവന് ഞങ്ങളിവിടെ തിരൂര്ന്ന് പറയും
ആഹ് തിരൂരാണോ ങ്ങള്
ഞാന് താമസിക്കണ കുറ്റിപ്പുറത്താണ് ഉം ഓന് ജോലി ചെയ്യണ തിരൂരാണ് അവിടൊക്കെ പരിചയംണ്ടാ
ആഹ് എന്റെ ഉമ്മാന്റെ വീടവിടെ അടുത്താ
ആഹ് എൻ്റുമ്മാന്റെ വീട് താന്നാലൂരാണ് തിരൂന്ന് കൊറച്ചങ്ങട് പോയാ മതി
ആഹ് എൻ്റുമ്മാൻ്റെ വീട് കാടാമ്പുഴയ
അയ് ശരി ഇങ്ങണ്ട് പുത്തനത്താണി ഈ ഭാത്തക്ക്
ആഹ് പുത്തനത്താണിക്കൾക്ക് അങ്ങനത്തേക്കെത്തണ്ടാ വളാഞ്ചേരി കയിഞ്ഞിട്ട്
ആഹ് ഞാന് തിരുനാവായ വയി പോകുവാണെങ്കില് പുത്തനത്താണി കഴിഞ്ഞിട്ടല്ലേ കാടാമ്പുഴ
ആഹ് തിരുനാവായയാ എന്റെ എളാമ്മാന്റെ വീട്
തിരുനാവായന്റെയും പുത്തനന്താണിന്റെ എടയിലേ കാട്ടിലങ്ങാടി ന്ന് പറയും ന്റെ സ്വന്തം വീട് അവിടെയാണ് ആഹ് സ്വന്തം വീട് അവിടെയാണ്
ആഹ് അതെ ഞാൻ ചോദിച്ചത് ആ ഏരിയാണ് തോന്നി പക്ഷെ മ്മക്ക് അത് പിന്നെ എവിടെന്നു സ്ഥലംന്ന് ചോയ്ച്ചത് മലപ്പുറാന്നു ആദ്യേ മനസ്സിലായി
എല്ലതോ പരിചയത്തിലും ഏഹ് ഓരോരുത്തരുടെ സംസാരം കേട്ടാ അറിയാലോല്ലേ
ഉം അല്ല എന്റെ സംസാരം കേട്ടണ മലപ്പുറം തോന്നിന്നോ
ഏഹ് കൊറച്ചൊരു വ്യത്യാസംണ്ട്
അത് മലപ്പുറത്തു ആണ് എന്നുണ്ടെങ്കില് മലപ്പുറത്തിന്നിണ്ട് ടെച്ച് വിട്ടിട്ട് കുറച്ച് ആയില്ലേ അതുകൊണ്ടാണ്
ആഹ്
ഇങ്ങട്ട്
നമ്മളെ ഓരോരുത്തരെ സംസാരം കേട്ടാൽ തന്നെ അവര് ഏത് രാജ്യത്തിലുള്ളാണ് എന്നൊക്കെ നമുക്ക്
ആ അയ് ശരി അത് ശരിയാണ് ഈ കണ്ണൂര് കാസർഗോഡ് ഭാഷക്കെ തീരെ മനസ്സിലാവാത്തത്
ആ ഞാൻ ഇന്നാളു ഇതേമാതിരി കുറച്ച് മുമ്പ് ഒരാളോട് സംസാരിച്ച് അവര് പറയണെ അത് എന്തോ ഞമുക്ക് മനസ്സിലായിന്നാലൊട്ട് പറയാനും വയ്യ ആ നമ്മുക്കിങ്ങനെ മനസ്സിലായാലല്ലേ തിരിച്ച് അങ്ങട്ട് പറഞ് കെടുക്കൻ പറ്റുള്ളൂ
ഞാൻ എന്നിട്ട് അധികം ആൾക്കാരോട് നിങ്ങള് എവിടെ സ്ഥലന്ന് ചോയ്ച്ചെങ്ങാണ്ടാണ് ആരെങ്കിലും പരിചയപ്പെട്ടാലൊക്കെ സംസാരിക്കുക
ആ ആദ്യവും സ്ഥലവും ഇതൊക്കെ ചോദിക്കേണ്ടിരൂല്ലേ
ആഹ് അല്ല ഈ കണ്ണൂര് കാസർഗോഡ് ത്തെരൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കില് അവര് എന്താ പറയുന്നേന്ന് പോലും നമുക്ക് മനസ്സിലാവൂലേ
ആഹ് ഞമ്മളിങ്ങനനെ മൂളിങ്ങാണ്ടിരിക്കേണ്ടി വരും ഓല് പറയണേന് തിരിച്ചെന്തേലും ചോദിക്കാനോ പറയാനോട്ട് പറ്റൂല്ല
പറ്റൂല്ല നമ്മള് പറയുന്ന അവർക്കും മനസ്സിലാവില്ല അവര് പറയുന്നത് നമ്മുക്കും മനസ്സിലാവില്ല അവര് നമ്മളിപ്പോയെ ഒരു തേങ്ങന്ന് പറയാണെന്നുണ്ടെങ്കിൽ അവര് തേ ങ്ങാന്നാവില്ലേ പറയാ അയിന് വേറെന്തെങ്കിലും പേരാവും പറയ
ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങൊട്ടും തെറി വിളിക്കണ വല്ല ഭാഷേവന്നു പോകും
ആഹ് എന്തോന്നാ നമ്മള് സാധാരണ ഇപ്പം തേങ്ങാ മാങ്ങാന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ വേറെന്തെങ്കിലും ക്യാരറ്റ് അങ്ങനെ എന്തെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അതിന് പറയാണത് വേറെ എന്തൊക്കോ പേരുകളാ അപ്പൊ ഇതിന് മുന്നേ ഒരാള് ആയിറ്റ് ഇങ്ങനെ സംസാരിച്ചുട്ടെ ഒരു ഒരു ആഹ് ഒരു ഒരു കൊല്ലം മുന്പേറ്റേ ഒരാളോട് സംസാരിച്ച അപ്പൊ അവര് ചോയ്ച്ച അയ് എന്താ സാധനം എന്ന് ചോദിച്ചു അപ്പോ അവര് ശരിക്ക് പേര് പറഞ്ഞപ്പോ ആ അപ്പൊ ഞാൻ പറഞ്ഞ അത് ശരി ഇതിനു ഇങ്ങനെയും പേരുണ്ടേ എന്തൊക്കോ എന്തൊക്കെയാ പറയുന്നെന്നു നമ്മക്കെ മനസ്സിലാവുന്നില്ല അതീ ഇതൊക്കെ എന്താണ് അയിന് ഇത് വേറെ ഭാഷ ഉണ്ടല്ല എന്താണ്
നമ്മളെ ജില്ലകള് അടിസ്ഥാനമാക്കിയിട്ട് തന്നെ സംസാരിക്കാൻ പറ്റുള്ളു അല്ലെങ്കിൽ നമ്മള് കുടുങ്ങൂ
കുടുങ്ങിപ്പോകും പറയാനുണ്ടാ ഈ കന്നഡ ഭാഷയും തുളു അങ്ങനെ എന്തോക്കെ ഭാഷ ഇണ്ടല്ലോ അതൊക്കെ കൂടി മിക്സ് ആക്കിണ്ടൊക്കെയാണ് ഈ കണ്ണൂർ കാസർകോട്ട്കാര് സംസാരി
എന്നാ ശരി ഇഞ് നമുക്ക് ഇഞ് വിളിക്കുമ്പോ സംസാരിക്കാം ആയിക്കോട്ടെ